ഹലോ
ആഹ്
കേൾക്ക്ണ്ടോ
എന്താ വിശേഷം?
ഏഹ്
എന്താ വിശേഷം?
നല്ല വിശേഷോം
ആഹ് ഫുഡൊക്കെ ണ്ടാക്കിയോ രാവിലെ ഫുഡൊക്കെ ണ്ടാക്കിയോ രാവിൽത്തെ
ണ്ട്
എന്താന്ന്ണ്ടാക്ണേ
ഇന്ന് ഓട്ടട
ഓട്ടട അറിയ
കറി എന്തെങ്കിലും ഗ്രീൻ പീസ് എന്തെങ്കിലും ഉണ്ടാക്കണം
ആഹ് ആഹ് ഇന്ന് പണിക്കാര് വരോ?
വരോ എന്താ അറില ഇന്നലെ മയയെ ഇന്നലെ മയയെണ്ട് പണി എടുക് ക്കാൻ കഴിഞ്ഞില്ല
ആഹ് ആഹ് ഇന്നത്തോട് കൂടി കയിയോ
ന്നാ രണ്ടീസം കൂടെ ണ്ടാവും
ആഹ് ഓല് ന്ന് വര്ണ്ടോ
വരോ അറിയില്ല എട്ട് മണിക്കാ വര്ല്
എത്ര മണി വരെ ണ്ടാഓല്
എട്ട് മണിക്ക് വന്ന് ആറ് മണി വരെ
ഓൽക്ക് എന്താ ഫുഡ് ഒടുക്കല്
ഉം
ഫുഡ് എന്താ കൊടുക്കല്?
ഫുഡ് പൊറാട്ട ചിക്കൻ കറി ഉച്ചക്ക് ചോറ്ണ്ടാക്കും
ഉം ഉം
സാമ്പാർ ചിക്കൻ പൊരിച്ചൊക്കെ ണ്ടാക്കും
ചെറിയ കുട്ടിളൊക്കെ എവിടെ?
ഏഹ്
ചെറിയ കുട്ടികള എവിടെ
അതുഅല്ല മദ്രസ പോയി
പൈകപ്പള വിട്
രാവിലെ ഒമ്പര
ഇന്ന് നഴ്സി ഉണ്ടോ
ഇന്ന് ഇല്ല ഇന്ന് അവധിയാ
മറ്റെവാൽക്കോ
എളിക്ക രണ്ടാക്ക ഉണ്ട് യുപിയുണ്ട് ഹൈസ്കൂളൊക്കെ ഉണ്ട്
ഇന്നലത്തെന്റെ പകരായിരിക്കൂല്ലേ
ആഹ്
ഇന്ന് ഉച്ചവരെയുള്ളു ഇല്ല ത്തി ശനീയും ഞായറും അല്ലേ
ഇന്ന് ഇല്ല
ഇല്ല
മം ഉം എന്തോ പ്ലാനിങ് ഉണ്ടന്നൊക്കെ പറഞ്ഞു ഇനി പോവണ്ടോ
അത് പോവണ്ടില്ല
ഏ
അത് പോണില്ല
ഉഹ ഉ
ഇ ചിലപ്പോ കൊഴത്തക്ക പോകാനരു പ്ല
ആ നീന്താനേ ഉ
നുക്ക് പോരായിോ പണിക്കാലുണ്ടല്ല
ഉം പണിക്കാാര് വരു എന്താ നോക്കട്ടെ
ഇല്ല ങ്ങെ പോര്
ഉ ഉ
നിങ്ങള അമ്മായിക്ക് മാറിയോ പനിയല്ലേ ഇനിയ
ഏ
അ അമ്മായിക്ക് മാറിയോ പനിയല്ലേ ഇനിയോ
പനൊക്കെ സുഖണ്ട്
എന്താ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടനി ഫോട്ടോ കണ്ട ഇനി ഗ്രൂപ്പില്
ആഹ പനി സുഖംണ്ടറന്ന മാറിയിട്ടന്നട്ടില്ല ഇപ്പൊ പനി മാറിയിട്ട് ഭയങ്കര ക്ഷീണണന്ന്െ
ഉം
ഇപ്പത്തെ പ അങ്ങനെ
ഉം ഉം ഉം
ന എപ്പളാ പോണന്നെ
ഏതായാലും ഉച്ച കഴിഞ്ഞാ പോവാ മതി
ഉം ഉ ഉ
ഉം നിങ്ങൾക്ക് ഏതായാലും നീന്തണം മഴേ
ഉം
എന്നാ അയ് ന്റെ മുമ്പ് പോവാൻ നോക്കാ മ്മക്ക് പണിക്കാാര് വരോ ആദ്യം നോക്കാം
ബര്ത്ഡേ ഇണ്ട് കുട്ടികളെ
അത് ഓഗസ്റ്റിലല്ലേ
ഉം ഉം
ഓഗസ്റ്റ് എത്രേ?
പയ്നെട്ട്
പതിനെട്ട് ലേ എത്ര വയസായി
ആറ് ആറ് വയസ്സ്
ഇങ്ങളെ ബർത്ത്ഡേ ആഗസ്റ്റ് പതിനേഴല്ലേ
ആ ആ
ആറ് വയസ്സ് ല്ലേ
ആ
അടുത്ത വർഷം സ്കൂള് ചേർക്കാനായില്ലേ
ആ
ഓൽക്ക് നമ്മക്ക് എന്താ ഗിഫ്റ്റ് പ്ലാൻ ചെയ്യണ്ടേ
ഗിഫ്റ്റ് കൊടുക്കണം
എന്താ ഓൾക്ക് ഇഷ്ട്ടമില്ലെ
ഓലക്ക് വണ്ടികളാണ് താൽപര്യം
വണ്ടി
ഉം ഉം
ഉം നമുക്ക് വണ്ടി സർപ്രൈസ് ആയി കൊടുക്കാം
ഉം
കേക്ക് കട്ടിങ്ങ് ഒക്കെ വേണം
ഉം കേക്ക് കട്ടിങ്ങക്കെ എന്തായാലും വേണ്ടി വരും രണ്ടാളായോണ്ട്
ആഹ്
ഓൽക്ക് നിർബന്ധ
പിന്നെ നിങ്ങടെ മോളെ ബർത്ഡേ എന്നാ അതും ഓഗസ്റ്റ്
ഐ ഇരുപത്തഞ്ചാംതി ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിന് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് അവൾക്ക് എന്തെലും ഗിഫ് ഫ്റ്റ് കൊടുക്കണം
ആഹ് എന്താ കൊട്ക്കാ ഓൾക്ക് എന്താ ഇഷ്ട്ടം
ഏഹ്
ൾക്കെന്താ ഇഷ്ട്ടം
ഓൾക്കെന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം
ഉം
ഓക്ക് ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റ് വാങ്ങണം
ഡ്രസ്സൊക്കോളെ ണ്ടോ
ആഹ് ആഹ്
പെരുന്നാക്കൊക്കെ ഇട്ത്ത് കൊടുത്തില്ലേ
ഉം
ഉം ഓളെന്താ സ്കൂള് പോവാ റെഡിയാവാ
ഉം ഓള് റെഡിയായോണ്ട്ക്കാ
പിന്നെന്താ
കാക്ക എവിടെ പോയെന്റെ
കാക്ക പാടത്തു പോയതാ
പാടത്തോ ഇന്നനീയത്തിന്റെ വീടിന്റെ അടുത്തൊരാള് മരിച്ചന്
ഏഹ് എന്തേ എങ്ങനെയാ
മഞ്ഞപ്പിത്തായിട്ട്
മഞ്ഞപ്പി
ആഹ് അറിഞ്ഞേ ഇല്ല ഇന്നലെ
ഉം
ചെറിയൊരു കുട്ടീണ്ട് രണ്ട് വയസ്സായ
ഉം
ഓളപ്പം ഇപ്പം മരിച്ചിട്ടുള്ളൂ കുറച്ചിസായിട്ടുള്ളൂ ഒരായോ ഓളെ പെണ്ണിന്റുപ്പ മരിച്ചിട്ട്
ഏ അപ്പൊ തന്നെ വീണ്ടുല്ലേ
ഉം
നിങ്ങളെ വീടിന്റെ അടുത്ത് മഞ്ഞപ്പീത്തല്ലേ ഓൽക്ക് മാറിയോ
അത് സുഖവായില്ല
ഉം
രണ്ട് കുട്ടിയക്ക് ഇണ്ട് പറഞ്ഞ്
ഉം ഉം ഉം
രണ്ട് കുട്ടിയേക്ക് ഇണ്ട് പറഞ്ഞ് ആഹ് -ആഹ് എന്താ അറിയില്ല
ഉം
അതായോണ്ട് പോയോക്കാനും വയ്യ അല്ലെങ്കി ഇപ്പട്ട് പോയോക്കേനി
ഉം
ഞങ്ങളും ഒന്ന് പൊറത്ത്ക്ക് പോണം വിജാരിച്ചിക്ക്ണ്ട്
നിങ്ങളവ്ട്ത്ത കൊൾത്ത്ക്കാ
ഉം -ഉം
അവ്ടെപ്പളും ആൾക്കാരല്ലേ
ഉം തിരുമ്പി തിരുമ്പാനൊക്ക്ണ്ട്
ആ തിരുമ്പാനല്ലേ പണിയാവുമ്പോ കൊറേ സാനങ്ങള്ണ്ടാവില്ലേ മനി
തിരുമ്പാനൊക്കെ പോണ്ട്
ഉം
പോണം പൊ
നിങ്ങൾക്ക് നീന്താനറിയോ
ഉം -ഉം ഞാൻ ചെറുപ്പത്ത് പഠിച്ചതാ എനിക്ക് നീന്താനൊക്കറിയാം
ആരാ പഠിപ്പിച്ചേ
ഇപ്പ
ഏത് കൊള്ത്ത്ന്ന്
അതാവട്ടെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കൊളത്ത്ന്ന്
ഉം
അന്ന് പഠിച്ചോണ്ടിപ്പ നീന്താൻ കയ്യും
ഉം
രണ്ട് കുട്ടേളെ നീന്തൽ പഠിപ്പിക്കാന്ണ്ട് ഇനി അവറ്റേളെ കൊണ്ടോണം
ഓൽക്ക് ട്യൂബ് വാങ്ങിക്കോള്
ഉം റ്റൂബുമ്മലൊന്നും കയ്യൂല റ്റൂബുമ്മേ കഴിയ്യൂല
ആഹ പിന്നെ എങ്ങനെനിങ്ങള് പഠിപ്പിക്ക
പഠിപ്പിക്ക മറ്റേ ഇത് വാങ്ങണ്ടരും കൊട്ട് വാങ്ങണ്ടിവരും
പെൻക് ആ
ജാക്കറ്റ് അത് വാങ്ങി അങ്ങനെ ചെയ്യേണ്ടിരും
ഇന്നും മയണ്ടോ അവ്ടെ
ഇന്ന് മയ കൊറവാ നീ കൊറചേരം കയ്യെന്തോ പെയ്യോ അറിയില്ല
മയണ്ടെ പണിട്ക്കാൻ പണിയാലേ അ
ഉം ഉ വക്കൊക്കെ തേക്കാള്ളത് അ മയഎയ്താല് പൊട്ടിച്ചാടും വെള്ളം വന്നാല്
ആ അപ്പൊലെന്താ ചെയ്യല് ദാർപ്പായകെ
ഉം ദാർപ്പായൊക്കെ കെട്ടിയിട്ട് ചെയ്യണം
എന്നും ന്നനക്കണ്ടെ എത്ര വട്ടം ന്നനക്കാണ്ട്
ന്നനക്കാ രണ്ട്വട്ടം ന്നനക്കണം
ഉ ആരാ ന്നനക്ക മോൻ ന്നനക്കോ
ഉം
നൽകു
ഉം ഒരുര് പോയോ
ഓര് പോയിട്ട് ആ ഓര് പോയി കുട്ടികള അവിടണ്ട് അടിയിലുണ്ട്
ഉ കച്ചവടപ്പൊക്കെ എങ്ങനെ പോണ
കുഴപ്പില്ല
ഉഹ
നല മിഞ്ഞന്ന് അവധിയായിരുന്നു മുഹറം മ്പതായി മ്പോ പത്തായിട്ട്
ആഹ
മോറുമമ്പത്തായിട്ട അവദിയായിരുന്നു
നോമ്പയ്
ഉ പോയില്ല
ഉ എന്നാ ശരിട്ടോ
ഏ
എന്നസ്തരി
ആ ശരിയയിന ഒരു കാര്യം ഇടി പറയണ്ട്
ആഹ
ഒരു കാര്യം കൂടി പറയണ്ട്
എന്ത്
ആന്നായിക്കോട്ടെ ഒക്കെ
ആ ഉ